ആ
ബാഗ് അതേടി ആ എടി എന്താ കഥ
ഞാന് ഞാനിതാ
എ ഓ ഓ നി നാൻ ഓ ഞാൻ നാട്ടിലണ്ട് ഒരു ആവശ്യത്തിന് വന്നാണ് നാട്ടിലേ
ആ
ഏ ആ ആ കേക്കണ്ടോ
ആ കേ കേക്കിണ്ട് എന്താടി പ്രത്യേകിച്ച് കൊറെേ ദിവസായില്ല വിളിച്ചിട്ട്
ആതെ അതെ അതൊപ്പോ സമയം കാര്യം പറയാൻ വേണ്ടി വിളിച്ചാ ഉ ഉം അതായത് ഞാനി പ്പോ റീസെന്റ് ആയിട്ട് ഒരു ഒരു സംഭവം എറ ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണ് അത് ഇറക്കിട്ടുണ്ട്
ഓ ബിസിനസാ
ആടി കൊറോയിട്ട് ഞങ്ങള് കൊറേആയിട് ഞ വിചാരിച്ചൊണ്ടിരിക്ക പിന്നെ ഇതിനെപ്പറ്റി ഞാൻ കുറൊയിട്ട് ഇതിനെ പറ്റിയും കൊറേക്കെ ഇത്‌നെ പറ്റിം സേച് ചെയ്ത് സേച് സെർചെയ്ത് സെർചെയ്തോണ്ടിരിക്കുവായിരുന്നേ സാധനന്നുല്ല സൺസ്ക്രീൻ ആണ സംഭവം
ഓ സൺസ്‌ക്രീന
ആ ഞാന കൊറ ആായിട്ട് ഇ ഓരോ ബ്രാൻഡ് എല്ലാങ്ങനെ നോക്കി നോക്കിക്കൊണ്ടിരിക്കാ യിരുന്നു എങ്ങനെ നമുക്കും നല്ല അതായത് ഓ കൂടുതൽ നേരം ലാസ്റ്റ്യ്യണം അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസ് അതത് കെമിക്കൽസ്ട്ടുള്ള ഇൻഗ്രീഡിയൻസ് ടോക്സിക് ഇൻഗ്രീഡിയൻറ്സ് പാരപരാക് ഫ്രീ ആയിട്ടുള്ള ഒരു സംഭവം നോക്കിക്കൊണ്ടിരിക്കുക ഇപ്പ കോവ ങ്ങനെ ഓരോ ബ്രാൻഡ് ഇങ്ങനെ സെർ ചെയ്ത് സെർ ചെയ്ത് പോയിട്ട കുറേ കുറല്ല ആർ മാസായിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കയായിരുന്നു ഞാൻ ആ അപ്പോ അവസാനിന്ന് പ്രോഡക്റ്റ് റീ സെൻറ് ആയിട്ട് ലോൺ ചെയ്തിട്ടുണ്ട്
ഏന്തൊക്കെ ഫ്ലേവർ ഉണ്ട് സൺസ്ക്രീൻ
റ്റും നമ്മള് മാങ്കോയും മാങ്കോന്റെയും വാട്ടർമെലന്റെയും ഒരു ഫ്ലേവർ മാത്രമാണ് ഇറക്കിയിട്ടുള്ളത്
ഏഹ് മറ്റുള്ള അമ്മണിന്റെ ഓറഞ്ചിന്റെ അറക്കുന്നില്ല
ആഹ ആഹ അതൊക്കെ അതൊ ആദ്യം ഇത്പ്പം നമ്മൾ ഇപ്പൊ ലോഞ്ചിങ് ചെയ്തിട്ടള്ളു ഇതിന്റെ ഗ്രോത്ത് എങ്ങനെ ഇണ്ട് നോക്കി ഇത് നമുക്ക് വെറും- വേറെ ഫ്ലേവർ എറാക്കാം വിചാരിക്കുന്നു
കുറച്ച് ഇതൊന്ന് സക്സസ് ആയിട്ട്
ആഹ് ആ വേറെ ആർക്ക- അപ്പൊ ഞാൻ ഇത് നമ്മള് അത് ഞങ്ങൾ ഞങ്ങളെ അറക്കിട്ട് ഞങ്ങൾ ആ സംഭവം ക്രീമ് യൂസ് ചെയ്ത് നോക്കി ഈ സൺസ്ക്രീൻ യൂസ് ചെയ്ത് നോക്കി ഏകദേശം ഒരു ഫൈവ് ടു ണയൻ ഏഹ് ഒരു ത്രീ ഒരു ത്രീ ടു എയ്റ്റ് ഹവേഴ്സ് ഒക്കെ ലോങ്ങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ വാട്ടർപ്രൂ ആ വാട്ടർപ്രൂഫ് ആണ് അത നമ്മൾറക്കിരിക്കുന്നന്ന് പറഞ്ഞ ഓട്ടോമിലോ എന്ന് പറയുന്നത് ആക്നി പ്രോൺ സ്കി നന്നായിട്ട് വർക്ക് ചെയ്യുന്ന സംഭവമാണ് ഞ യൂസ് നോക്കി നന്നായിട്ട് വർക്ക് ചെയുന്ന സാധനമാണ്-
അതല്ല അത് ഏത് സ്കിന്നന് ഏത് സ്കിൻ ടൈപ്പിനാണ് യൂസ്
അതങ് ഞാൻ പറഞ്ഞ ആ നീ പ്രോൺസ് കിന്നിന് ഓക്കെ ആണ് അതുപോലെ വാട്ടർമെല ആ നീ പ്രോൺസ് കി ഓക്കൊണ് പിന്നെ കോമ്പിനേഷൻ സ്കിന്നിനും ആ പിന്നെ ഡ്രൈ സ്കിന്നിനും ആ ന ഇത് വ ആ മറ്റേ മാങ്കോ ഫ്ലേവറ് ഓക്കെയ ഞങ്ങളിപ്പോൾത് ഡെയിലി യൂസ് ചെയ്ത് നോക്കുന്നുണ്ട് എത്ര ദിവസം ഡിഫറൻറ് ഡിഫറെൻറ് എന്തെന്ന് പറയാൻ വേണ്ടി ഡെയിലി യൂസ് ചെയ്യുന്നോക് അന്താ അതുപോലെ തന്നെ നമുക്ക് പാനില്ലേ? പാന്- ആയത് നമുക്ക് പാ ആ- ടാന അടച്ച് ഇപ്പ ടാൻ- രാ ഒരു ദിവസം ടൻ അടിച്ചട്ട് ഒരാളാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു സെവൻ ടു എയ്റ്റ് ഡേസിനുളളിൽ നമ്മ കൻസ ഇൻസ്റ്റൻറായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളെങ്കിൽ ടാന് രമായി റിമൂവാവും- ഓക്കെ മനസിലായോ അപ്പ ഞാന ആ അപ്പ അങ്ങനെ അപ്പൊ അങ്ങനെയണപ്പോ നമ്മള് പ്രോഡക്റ്റ് ലോഞ്ചയ്തിരിക്ക്ന്നേ പി ഇത് നോക്കിയപ്പോയത്തേക്കും ഒരു ത്രീ ടു ഫൈവ് ഹവേഴ്സ് ലാസ്‌റ്റെയ്യും. ഈ ത്രീ ടു ഫൈവ് ഹവേഴ്സ് വാട്ട വാട്ടർപ്രൂഫാണ് നമ്മടെ മോ ഫേസില് കാഴ്കിയാകൂടെ അ
ആ പിന്നെ ഓയ്ല് സ്കിന്നിന് ഉള്ളത്ണ്ടോ ആ
ഓയിൽ സ്കിമ്മുള്ളത് ഇപ്പോൾ ഓയിലി സ്കിനിന്നുള്ളത് ഇപ്പൊ റീസന്റായിട്ട് നമ്മൾ ഇറക്കിയിട്ടില്ല ഇനി നമ്മള് ശെ ഇത്പ്പോ ഗ്രോ ത്ത്ണ്ടെങ്കി നമ്മള് അട്ത്ത ഓയിലി ഓയില് എല്ലാ സ്കിൻ ടൈപ്പിലുള്ളതും നമ്മൾ എറക്കും അത്പോലെ ഫ്ലേവർ മാറ്റി എറക്കും ഇ രണ്ട് ഫ്ലേവർ മാത്രമാണ്ള്ളത് ഒന്ന് കോമ്പിനേഷൻ വാട്ട് മേഗ്‌ മാൻഗോ യൂസെയ്യാം കോമ്പിനേഷന് യൂസെയ്യാം ബ്രെയ് സ്കിനിനും യൂസെയ്യാം യ്യാ
എനിക്കില്ലേ
ആ
നിന്റെ ഓയിൽ സ്‌കിനണോ അപ്പൊ നീ ഇനി വരുവല്ലോ അങ്ങനാണെ ഓയിലി സ്കിൻ ആക്കണെങ്കി പറാ ആ
ആ പറയാം പറയ് ഈ സ്കിൻ ഉള്ളത് ഇത് രണ്ടെണ്ണാണ് അപ്പം അത് ഏ ഏഹ് ഇപ്പന്തായാലും നീ യൂസ്യ്തല്ലേ
ഞാന് ആ ആക്കാൻ വേണ്ടിവേരാ
ആ ആ അപ്പൊ നീ യൂസയ് കറക്കിലും കൂടെള്ള ആരെങ്കിലും യൂസ് ചെയ്യഞ്ഞിട്ട്ണ്ടേ അവർക്കൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കും അവിട്ന്ന് ആ ഫ്രണ്ട്സ് ആ ഫ്രണ്ട്സ് ഫ്രണ്ട്സിനാര് ങ്കില്ണ്ടെങ്കി അതൊന്ന് ഏ കൊട്ക്കണം അപ്പം ഞാനിന്ന് ഇൻസ്റ്റാപേജ് പുതിയ തോടങ്ങി തെ അത്ഞയ്ച്ചേരാം
ആ ഞാൻ പറയ്ന്ന്ണ്ട്ന്താലും നീ അതിന്റെ കൊറച്ച് ഡീറ്റെയിൽസും അതിന്റെ ഓക്കെന്ന് അതിന്റെ വെബ്സൈറ്റൊക്കെ ഒന്നയച്ച്തന്നാ ഞാൻ അവർക്ക് അയച്ച് കൊടുക്കാം
ആഹ് ഞാൻ ഇൻസ്റ്റാപേജ് അയച്ചേരാം ഇൻസ്റ്റാപേജില് ഫോളോയ്ത്ട്ടാമ
ആ ആ ഓക്കെ ഓക്കെ പിന്നെ ങ്കിലും നിക്ക് തുടങ്ങാൻ തുടങ്ങുന്നുണ്ടോ
ഇല്ല ഇപ്പൊ ഇത്തി രണ്ടെണ്ണം നോക്ക് ഇപ്പ ഇത് നോക്കുന്നുണ്ടായിട്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാനിപ്പോ ഇനിയിപ്പോ ഒരു ഒരു മാസ- തിനുള്ളിൽ വേറെ പ്രോജ അല്ലേ ഒരു പ്രൊഡക്റ്റ് ഇത് മൂന്ന് ഓൺ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്
എന്താണ് പ്രോഡക്റ്റ് ഇ
ലിബാ- ആ അതായത് തിൻ തിൻ ആവശ്യത്തിനുള്ള തിൻ് തിന്റെർ ഉണ്ടാവും കളർ ഉണ്ടാകും അത് നമ്മള് നാല് കളറാണെന്നോ നിച്ഛയിക്കുന്ന ഒരു നോട്ട് ചെയ്ത് കാണ്ട് ബ്രൗൺ നോട് ആഷ് ചെയ്തു പിന്നൊരു
കേക്ക് ഇല്ലേ
എന്താണ് എന്താണ്
ചിക്കിന്റെ ആ ഒര കളർ ഇന്നട്ട് നമ്മക്ക് ലിപ്സ്റ്റിക്ക് ഇടണം നമ് ലിപ്പ് ബാം മാത്രം ഇടുന്ന പോൽത്തെ അങ്ങനത്തെ ലിപ്പ്ബാമാണോ
ആഹ് ആ അങ്ങൻത്തെ അങ്ങൻ ത്തെ ലിപ്പ് ബാം നല്ല ലിക്കുഡ് നം ലിക്കുഡി ടൈ കൊണ്ട് നല്ല ഗോസി
ആ ആ ഒര് വരോ
ആ ആ അതുപോലെ തന്നെ ഇത് ഇത് ന്ന് പറയുന്നത് നമ്മുടെ നോർമലി ഉള്ള അവൈലബിൾ ആയിട്ടുള്ള ലിപ്പ് ബാം പോലെ അല്ല ഇത് ഇ സൺ പ്രൊട്ടക്ഷൻ ഉള്ള ലിപ്പ് ബാം ആണ് ട്ടോ തേ ആഹ് സൃഷ്ടി പി എഫ് ഫോർ പ്ലസ് ഇണ്ട് അതുപോലെ തന്നെ ഭയങ്കര അൺ ഞ്ഞാ ട്രൈ ആ ക്കൊന്നൊല്ല നമക്ക് വേണേ ലിപ്പ്സ് റ്റിക്കിൻന്റെ അടിൽ ആദ്യം ഈ സംഭവട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അയിന് ശേഷം അതിന്റെ മേലെക്ക്
മേന്റെഷൻ പോവോ
പിഗ് മെന്റേഷൻ പോകില്ല ഇനി പിഗ് മെന്റേഷനും അല്ലെങ്കിൽ സന്താനൊക്കെ ഏ എട്ക്കാതെ ഇള്ള സംഭവം ഏ ക്കാതിരിക്കാൻ ഇത് യൂസ് ചെയ്യാ അപ്പം ആദ്യം നമ്മൾ ലിപ് റ്റിക്കിന്റെ അടിൽ ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഇട്ട് വെക്കാം ഇന്നട്ട് അയ് അ പത്ത് മിനിട്ട് കഴിഞ്ഞിട്ട് വേണം ലിപ്സ് ട്ട് അയിന്റെ മേലെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊട് ത്ത് കഴിഞ്ഞാ നല്ല അടിപൊളി ആയിട്ട് ഇണ്ടാവും ക്ലോസി ആയിട്ട് നമ്മളെ ഫേസിംഗ് ഉണ്ടാവും അതുപോലെ തന്നെ സ് ഡ്രൈ നമ്മളെ ഡൈസ് ലിപ്പ് ഡ്രൈ ലിപ്പ് ഒക്കെയാണ് പൊട്ടീട്ടൊക്കെയാണ് ഇണ്ട്ന്നെങ്കി ഭയങ്കര സ്മൂ ഇണ്ട് കാരണം ഇതില് ആൽമണ്ട് ഓയിലും തൊക്കെ വെര്ന്ന്ണ്ട് വിറ്റാമിൻ ആ വിറ്റാമിൻ ഇ ആൽമണ്ട് ഓയിൽ അതൊക്കെ വെരുന്ന സധനം നമ്മുടെ സ്ക്കിന്ന് പൊട് പൊട്ടിയിട്ട് ലിപ്പൊക്കെ പൊട്ടിട്ടാന്നുണ്ടെങ്കിൽ ഏ സോഫ്റ്റാകും സ്മൂത്താക്കും ഡ്രയൊക്കെ ആയി ഡ്രൈ ഒക്ക മാറ്റം അന കാരണം ൻക്ക് ലിപ്സ്റ്റിക് നിന്നാക്ക്‌ ലിപ്സ്റ്റിക്കിടാണ് വരില്ലായിരുന്ന് ഓക്കെ ആ ലിപ്സ്റ്റിക്കിടണ്ട ഒരാവശ്യം വരില്ല പിന്നെ ലിപ്സ്റ്റിക്കിടണംന്ന് നിർബന്ധം ള്ളവർക്ക് വേണോന്നുണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈചെയ്ത് നോക്കാം
ഉം ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ ഇത് മറ്റേ ഒരുപാട് കാറ്റ് കാലമൊക്കെ ആകുമ്പോ ബെസ്റ്റ് യൂസിങ് ആണെങ്കി തെ ഈ തുണ്ടൊക്കെ പൊറത്തന്ന് തടയാതെപ്പമ്മ യൂസ് ചെയ്താ
ആ ആ അതിനൊക്കെ പറ്റും അതിനൊക്കെ പറ്റും അതിനൊക്കെ ബെസ്റ്റ് യൂസ് ആയിരിക്കും പിന്നെ അത്കഴിഞ്ഞ് നമ്മള് ലിപ് ബാം ലിപ്സ്റ്റിക് ചിലവർക്ക് ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ ഒരു പിക്മന്റേഷൻ വരുമല്ലോ അബാ ഇതിനെ പി ഇത് യൂസ് ചെയ്യാൻ ലിപ് ബാമ് ലിപ്ബാം ലിപ്സ് ലിപ്സ്റ്റിക് ആയിട്ട് കളറങ്ങാവും നമ്മ നമ്മള് കൊറെ ഡീഷനാക്കുന്നുണ്ട് കുറെ കളറാക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടുള്ള കളറെ യു യൂസ് ചെയ്യാം നോക്കി വാങ്ങിച്ച തെഞ്ഞല്ലേ
ഇപ്പൊ ഏതക്കെ ഇറക്കാൻ ന്യൂസ് നീ നോക്കുന്നേ
ഇപ്പൊരു ന്ന ഇപ്പൊരു നാല് ശൈഡാണ ഏഹ് നോക്കുന്നത്. ഒരു നൂടും ആ പിന്നൊരു മറൂണി ല്ലെ മെറൂൺ മാ ഒര് റെഡ് കളറ് നോക്കിക്ക് ല്ലെ പിന്നൊരു ഏഹ് ഒരും എന്താ പറയാ ഒരു പിങ്കാണ് പക്ഷേ ഈ കൊറിയൻ ടൈ കൊറിയൻസൊക്കെ യൂസെയ്യുന്ന കണ്ടിട്ടുണ്ടോ?
ആഹ് ബേബി പിങ്കാണ് ഇല്ലല്ലേ വേറെ പിങ്ക് ല്ലേ
ആ ഈയടെ ഈ യ ബേബി പിങ്കാണോച്ചാ ആ ഈയടെല് രശ്മിക്കന്റെ വെറെ ഓർമില്ല ആഹ് ആഹ് അതു ആഹ് ആ ഒര് ഏകദേശം ആ ഒരു അതേ പോലത്തൊരു കളറ് എക്സാറ്റ് ആകാറില്ല അതേപോലെത്തൊരു കളർ
ആഹ് ആയി ക്കോട്ടെ ആയിക്കോട്ടെ
ആഹ്‌ ആഹ്
എന്തായാലും നല്ല രീതിക്ക് തൊടങ്ങ്
ആ അതിപ്പോ ഇപ്പോ ലോഞ്ച് ചെയില്ല ഒരു നാല മാ ഇപ്പോ ഒരു മാസം കൂടെ എടുക്കും അത് ലോഞ്ച് ചെയ്യാനായിട്ട് അത് ടൈം എടുക്കും ഇപ്പം പ്രൊഡക്ഷ നടന്നുകൊണ്ട്
ഇൻവെസ്റ്റ്ക്കാരാ ചെയ്യുന്നേ വീട്ടുകാര് തന്നെയാ
ഇല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഞാഞെയാണ് കൊറച്ച് എന്റെ കയ്യിലുണ്ടാകും മുമ്പ് ഏഹ് ഇണ്ടായിരുന്നു പൈസ ഇണ്ടായിരുന്നു പിന്നെ ബാക്കി ഞാൻ കൊറച്ച് ലോൺ എടുത്തിട്ടുണ്ടാരുന്നു അപ്പോ ആ രണ്ടും കൂടെ ആണ് എങ്കില് ചെയ്തിട്ടുണ്ടുള്ളത് ഇപ്പോ ഗ്രോത്ത് ഇണ്ടാവുമന്ന് പ്രതീക്ഷ ഇപ്പോ ലിപ്സ്റ്റിക്കും ലിബാം ഒന്നും യൂസ് ചെയ്യാത്ത സൺസ്ക്രീനൊന്നും യൂസ് ചെയ്യാത്ത മനുഷ്യന്മാരില്ലല്ലോ
അത് ശെരിയാ ഇപ്പ ഇപ്പ എല്ലാവർടേലും അതന്നെ ഒള്ളേ ഇപ്പോ ലിപ്സ്റ്റിക്ക് ഒ ന്നും നിർ എന്നൊക്കെ പറയണ്ടാരുന്നു
ആഹ് ഇത് ന് പറയുമ്പോ അത്ര അത്യാവശ്യം ടിൻറ്റടാരിക്കും ഒരുപാട് ഒന്നും ആയിരിക്കും നമ്മൾത് ഞാൻ പറഞ്ഞില്ലേ ഇതില് ടോക്സിക് ആയിട്ടോ പാരബൻ ആയിട്ടോ ഒന്നും നമ്മള് യൂസ് ചെയ്യുന്നില്ല നമ്മളെത്രത്തോളം നാച്ചുറലാക്കാൻ പറ്റ അത്രത്തോളം നാച്ചുറലാ ക്കാൻ ചെയ്യുന്നു ഓക്കെ
ഉംഹ് ഓക്കേ ഓക്കേ എന്തായാലും നീ ഇൻക്ക് അയച്ചാട്ടോ
ഉംഹ് ശരി ഞാ ത് പറയാൻ വേണ്ടി വിളച്ചാണെ എല്ലാവരും ക്കൊന്ന് സജസ് റ്റെയ്തൊട്ക്ക അയ്ന്റെ പേരക്കൊന്നയച്ചൊട് ക് ട്ടോ ഫോളെയ്യാൻ പറ നീ ഫോളോ ചെയ് ശെരിട്ടാ ഞാൻ വിളിക്കാ ഉംഹ് ഉംഹ്